ഹലോ എന്താ വർത്താനം കേൾക്കില്ലേ
ത്താനം ആഹ് എന്താ സുഖല്ലേ അവിടെ
ആഹ് സുഖാണ്
ആഹ് ഇന്ന് മഴ കൊറവാട്ടോ ഇന്നിപ്പോ ഞങ്ങള് വേ എവിടക്കോ ഇവിടക്ക് വ്യൂ പോയിന്റ്ക്ക് പോണംന്ന് വിചാരി ച്ചിനി ഇവിടെ അടുത്തിള്ളെ
നിങ്ങളും വിചാരിച്ചിനി പോണം
ആഹ് പക്ഷെ ഇന്ന് രാവിലെ നീച്ചപ്പ തന്നെ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ഇപ്പിന്നലേം മിനിയാന്നും അഞ്ചീസായി ട്ട് നല്ല വെയിലിണ്ടായിനി ഇന്ന് വെയില് ചെല്യ അല്ല ഇന്ന് മഴ ചെല്യാണ്
ട്യൂഷന് പോവാൻ വിജാരി കോസിന്റെ സ്ഥലത്ത് ഞാൻ ഒരു കോസിന് പോവിണ്ട് അവിടുന്ന് കുറച്ച് പിള്ളാര് ഇവിടെ കോവളന്നു
ഏഹ് വ്യൂ പോയിന്റ്ക്ക് അപ്പിന്ന് മഴയില്ലല്ലേ ആഹ് ആഹ് ആഹ്
എന്നിട്ട് ഇന്നലെ ക്യാൻസലാക്കീനി
ആഹ് അതാണ് ഇന്നിപ്പം ഇന്നും ഇന്നലേം വല്ലാതെ മഴയില്ലേനി അതിന്റെ മൂന്ന് അതിന്റെ അഞ്ചത്തെ ദിവസ ഭയങ്കര മഴ ആരിന്നി ഇത്പ്പോ വെയിലായ്ണ് ആഹ് ചെറുതായിട്ടൊരു മൂടലിണ്ട് പക്ഷെ ഇന്നലെ ഇതേപോലെ ഞാനൊരു സ്ഥലത്തേക്ക് പോയിനേ അതായത് ക ക്കടൻ പോയില്ലേന്ന ഒരു സ്ഥലത്തേക്ക് അവിടെ എത്തി മഴയൊന്നുല്ല ആഹ് അതെ പക്ഷെ അവിടെത്തിയപ്പ മഴയില്ല ഒരു കോട കോട കുറച്ചെറുതായി ട്ടിണ്ട് പക്ഷെ അതൊക്കെ ആ മഴന്നെ പയ്യണം ആഹ് പക്ഷെ എന്നാലും മഴ പെയ്താല് രസാണ് നമ്മളാ കോ ട്ടും ഇതൊക്കെ ഇട്ട് പോവുമ്പ നല്ല രസാ ഏഹ് അതേപോലെ
ഇല്ല ഇല്ലേ എനിക്കാരോ തണിപ്പിങ്ങനെ മാ
തണുപ്പു മതില്ലേ പക്ഷെ ആ തണു പ്പ് നല്ലോണം മൂടി നിക്കൊക്കെ ആണെങ്കില് രസിണ്ടാവും ഇത് അത്ര ഒന്നുവില്ല ഇത് ജസ്റ്റ് ഒന്ന് ആ അതായത് ക് ക്ലൈമറ്റ് വലിയ രസംന്നും ഇല്ലേന ഇങ്ങനെ കോട അത്യാവശ്യം ഉണ്ടായിനി അതാ മറ്റേ മൂടി നൽക്കുവല്ലോ അപ്പപ്പോഴൊക്കെയാണ് അതിൻന്റെ രസം അതായത് മഴ കറൊണ്ട് മൂടി നിന്നാട്ട് അങ്ങനൊക്കെ നിക്കുമ്പോ നല്ല രസ ആഹ് അതിന് പോവാ എനിക്ക് ഭയങ്കര പൂതിയ ഇപ്പോൾ ഞാനിങ്ങനെഓര ഓൺൈനിലൊെ എന്തങ്കലും ജോലി ഉണ്ടോ നോക്കിയിട്ട് അങ്ങനെ ഞൻ അപ്പ ഇങ്ങനെ പൈസ ഇങ്ങനെ ഉണ്ടാക്ക്ണ്ട് ഇങ്ങനെ്ട്ര മച്ച മൂന്നാറ് കൊളുക്കുമലയ ഒക്കെ പോകാൻ ഭയങ്കര താല്പര്യംണ്ട് എനിക്ക്
ഈ ഏതാ നോക്കിന്
ഞാന് ഇതേപോലെ ഒരു പോകാം ഡോ ണ്ട് അങ്ങനെ കൊറച്ചൊക്കെ ഉണ്ടെ. ആ അത് ഭയങ്കര നിക്കിനില്ലേ. പക്ഷെ അതില് ചോദിക്കുമ്പോ വേഗയിട്ട് സ്ഥലം ഇതൊക്കെ ക്കെ ഫുള്ളാവരുത്. കാരണം നല്ല ആൾക്കാരായിരിക്കേ. ആഹ് അപ്പം ഞാന് ഇപ്രാവശ്യം എന്തായാലും എവിടൊക്കോലും ഒന്ന് പോവണം എന്നുണ്ട് അങ്ങനെ.
സ്ട്രേഞ്ചേഴ്സ് ആയിട്ടല്ലേ. നായല്ലോ ജൂലൈയും കൂടി ഈ മാസം കൂടിയല്ലേയുള്ളു.
ആ അതന്നെ ഈ മാസം കൂടി അതിന്റെ ഒരു സീസൺ ഉള്ളു. അതായത് ആ മഴ കാലത്താണല്ലോ
ആ തോന്നിണ്ട്ല്ലേ നമ്മള് ഓണ ടൈമില്ല അന്നൊക്കെ ഭയങ്കര മഴേനു കോളേജിലൊക്കെ പരിപാടികളന്ന്
ആഹ അതാണ് ഉം അപ്പൊ എവിടക്കേലും ഒന്ന് പോകണം എന്നുണ്ട് എനിക്ക് സ്ട്രേഞ്ചേഴ്സുമായിട്ട്. അങ്ങനെ ഒരു രസമാണല്ലോ ഐ ലൈക്സ്. എക്സ്പീരിയൻസ് നമുക്ക് വേണല്ലോ. ചിലപ്പോ പോയാൽ നല്ല രസായിരിക്കും ചില പോകുമ്പോ രസ ഉണ്ടാവില്ല അനൊക്കെ ഈ കാര്യം
എല്ലാം നമ്മള് ഭയങ്കരമായിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു സസ
ആ അതാണ് എന്നാലൊരു പുതിയ അനുഭവം അനുഭവയല്ലോ
അ രസാണ് നമ്മള് കമ്പനി ആവാർ വേറെ ആൾക്കാരോടൊക്കെ.
പുതിയ ആൾക്കാരുമായിട്ട് അങ്ങനെ കമ്പനിയാവലൊക്കെ രസാണ്.
ഓര് വരുമ്പോൾ ന്നെ ഓ കൊറച്ച് അറിയുന്ന ആൾക്കാരൊക്കെ കൊണ്ടേക്കും വോര.
ആഹ് അതന്നെ ചിലപ്പോ ഓര് കൂട്ടത്തോടെ നടക്കും. അപ്പൊ നമ്മള് പോകുമ്പോ നമ്മളെ രണ്ട് ഫ്രണ്ട്സിനെ കൊണ്ട് പോകും. എന്നാലും അതറിയത്തവരായിട്ട് പോകുമ്പോ രസാക്കരം.
നമുക്ക് മാറ്റവരോട് മിണ്ടാനൊരു ഇതുണ്ടാവും കംഫർട്ടബിൾ.
പിന്നെ എവിടക്കലൊക്കെ പോയിൻ ന്നട്ട്?
ഞാൻ എവ്ട്ക്കും ഈ മയത്ത് പോയില്ല. ഉള്ള പറയാലോ.
ഏഹ പോയില്ലല്ലേ? ഇത് പക്ഷെ ഇ ടൈം എന്താ അറിയില്ല ഇത് മഴയില്ല ഒര് മഴ കാലത്തി ഒരു ഫീല് വരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യൊക്കെ മെയില് തുടങ്ങിനു നല്ലരു രസത്തിലുണ്ടായിനു മഴ ആണെങ്കിലും എല്ലാ സംഭവം ഇനിയിപ്പോ ആ മൂടിക്കലും പക്ഷെ ഇപ്പൊ ഒന്ന്. ഈ ഒരു അഞ്ച് അഞ്ച് ദിവസം അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പ അങ്ങനെ ഇല്ലല്ലോ.
എന്ത്‌ മഴയ.
ആഹ മഴ ഇപ്പ ഇന്നോന്നും ഇപ്പ തീരെ മഴയില്ല ഞങ്ങവിടെന്നും.
ആഹ് അതിപ്പോ കാരണം ഇപ്പത്തെ മഴ തന്നെ അങ്ങനെയാണല്ലോ കുറച്ച് വെയിൽ കുറച്ച് മഴ കുട്ടീന്റെ കൂടെ ബൈകക്കുമെ പോയെ. രാവിലെ ഭയങ്കര ഇന്നലൊക്കെ ഭയങ്കര വെയിലല്ലേനു ഉച്ചവരെ.
ആഹ് അതെ
അങ്ങ കയറി പോവാൻതുടങ്ങുമ്പോൾക് മഴ ഇങ്ങന വരും.
അതാണ് പ്രതീക്ഷിക്കാതെ വരെ പെട്ട പെട്ടെന്ന് മഴ വരും പെട്ടെന്ന് മഴ പോകും അങ്ങനെയൊക്കെ ആയിട്ടാണ്.
പിന്നെ മൂടൽ വരും പിന്നെ.
ആഹ് ആ അതെ അല്ല പിന്നെവി വയനാടൊക്കെ വയനാടൊക്കെ പിന്നെ ഒരു മൂടിക്കൊണ്ടിരിക്കണ കാലേക്കാരം. ആ അവടെ ആ അവടെ റിസോർട്ട്. അപ്പൊ ഞങ്ങൾ ങ്ങനെ ഫാമിലിയായിട്ട് റിസോർട്ട് ഇടുത്ത് പറണിണ്ട് ഞങ്ങളെവിടിണ്ട് ഒരു ലൊക്കേഷന് ഒന്നെങ്കില് ആ ക ക്കാടംപൊയിക്ക് പോണം. അല്ലെങ്കിൽ അവിടെ ഉണ്ട് നല്ല റിസോർട്ട് ഫാമിലിയൊക്കെ ആയിട്ട് പോവാന് നല്ല കോടമഞ്ഞൊക്കെ ഇള്ളെ കോടമഞ്ഞിന്റെതിലൊക്കെ അങ്ങനെ ഇണ്ടാവും.
പിന്നെ വയനാടൊക്കെ എപ്പോഴും തണുപ്പെരിക്കും. പക്ഷെ വയനാടിലാട്ടെനിക്കിഷ്ടം മറ്റേ കക്കാടൻപോയ മറ്റേ കെ
ഇത് വേറൊരു വൈബാണ്. അപ്പൊ വയനാട്ന്ന് പറഞ്ഞത് ആച്ചുരല്ലേ ചൊരത്ത്ക്കൂടെ അങ്ങനെ പോണല്ലേ. ഉം.
ടേസ്റ്റൊന്നുല്ല്യ അവടെ.
അതെ. വ് അതിങ്ങനെ ജസ്റ്റ് റോട്ട്മ്മക്കൂടെ അങ്ങനെ പോവുവാ അവിടെ കൊറെ ഉപ്പിലിട്ട്ണ്ടാവും കൊറേ മറ്റേ വൈന്നേര കടികള്ണ്ടാവും. വൈകുന്നേരം കടികള്ണ്ടാവും. അങ്ങനെയൊക്കേരിക്കും. ഉം ആഹ് വയനാട്ടിയ്. അവിടെ അങ്ങനെ ഒരു പ്രത് ത്യേകിച്ചിതില്ലല്ലോ അച്ചൂര് ചൊരത്തക്കൂടെ അങ്ങനെ പോവാന്നുള്ളൂ. പക്ഷെ കക്കാടം പോയിലാ നമുക്ക് ആ മലേക്ക് കേയറിയാല് നെറച്ച് പുല്ലും ആ ഫുള്ള് കോട മഞ്ഞും ഒക്കെ കാണുമ്പോ നമ്മക്ക്ന്നെ ഭയങ്കര രസേയ്കാരം.
വയനാട് ഞാൻ എടക്കേടക്ക് പോകലിണ്ട്ട്ടോ കക്കാടം പോയി ഇതുവരെയിറ്റ് ഞാൻ പോയില്ല.
ഏഹ് ഏഹ്.
നടന്നില്ലത്
ഇല്ലല്ലേ നല്ല രസ അത് പോയിയൊക്കണം ഒരു വട്ടെങ്കിലും അപ്പൊ അതിന്റെ അടു ത്താണ്ങ്ങള്ന്നുണ്ടെങ്കില് എന്തായാലും ഒരു വട്ടം ങ്കിലും പോയോക്കണം. അതേപോലെ വേറൊരുസ് പോട്ടുണ്ട്. കരിയെത്തും പാറ എന്ന് പറയണത്. അത് കോഴിക്കോട് ഭാഗത്ത് താ അത് നല്ല രസ അത് ഞങ്ങള് ഒരു പ്രാവശ്യം പോയിന് മറ്റേ കുടുംബശ്രീന്ന്. ഇത്ണ്ടല്ലോ അയൽക്കൂട്ടത്തിന്റെ ഭാഗായിട്ട് അങ്ങനെ ടൂറോയിനി അങ്ങട്ട്
പോക്ണ്ടായിനി.
അക്ഷെ അവിടെ മൊത്തം എന്താ ഇതേനി. മറ്റേ എന്താ ആ ടൈമ് വെയില് വെയിലത്താ പോയത് അന്നിങ്ങൻത്തെ കോടമഞ്ഞോ ഇതൊന്നുല്ല. പക്ഷേ ആ വെള്ളത്തില് എറങ്ങി അങ്ങനെ കളിച്ചീന്. പക്ഷേ ആഹ് ക്ഷെ ഇപ്പൊക്കെ പോവുവാണെങ്കിൽ നല്ല രസേകാരം കാരണം ഫുള്ള് കോടമഞ്ഞേക്കാരം ആ ഒരു മലന്റെ നിർ ക്കു നോക്കണ പോലെകാരം അമ്മക്ക് തോന്നാ. മലന്റെ മൊകളിൽ മൊത്തം കോടമഞ്ഞായിട്ട് ആഹ് ഇങ്ങനെ റീൽസ് ലങ്ങനെ വരിണ്ടല്ലപ്പൊ. റീൽസിലങ്ങനെ പ്പിണ്ടാവും ആ അത് നല്ല രസ. അതേപോലെ കൊറേ ബ്രൈഡൽ ഷൂട്ടിനൊക്കെ അങ്ങട്ട് പോണോല് കാണാം. ബ്രൈഡൽ ഷൂട്ടിന്റെ ഇതിനൊക്കെ.
പിന്നെ സെ സേവ് ദി ഡേറ്റ്
ആഹ് സേവ്ത ഡേറ്റ് അതായത് അവിടപ്പടച്ച പുല്ലായി കായനുണ്ട് രസാണ് അതേപോലെ ഞങ്ങളിവിടെ തൊ പടുത്ത് വേറൊരു സ്പോട്ടുണ്ട് മുറിഞ്ഞമാട് എന്ന് പറയും ആഹ് ഇങ്ങക്കും അവിടെ അടുത്ത ആയിരിക്കൂ ല്ലേ
വലിയ രസൊന്നുമില്ല അവിടെ കൊറെ പശുക്കളെ കാണാം
പശുക്കളുണ്ട് പക്ഷെ നമുക്ക് ഈ ഫോട്ടോയിലും വീഡിയോസിലും ഒക്കെ കാണാൻ നല്ല രസ കാരണം ഒരു പച് ഈ പച്ച ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായാ ചില ഇതിന് നല്ല രസാണല്ലോ അപ്പൊ പച്ചപ്പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ രസ അത് കാണാന്
മഴക്കാലം
ആഹ് അതെ അതെ ആഹ് ഒരു ചീച്ചിൽ ഉണ്ടായ രസല്ല്യ ഇതേപോലെ പശുവിന്റെ ഈ ഇത് പശുവിന്റെ ഇതൊക്കെ ഉണ്ടാവുമ്പോ നമുക്കൊരു അറ ചെലെ ടൈമില് ആ നടക്കാനും ഇതിനൊക്കെ. പഷേ ഒരു വൈബ് ഇണ്ട് അത് ആ തോണിലൊക്കെ കേറിയാലും. ഇതിലൊക്കെ നല്ല രസാണ് കാണാനും ഇതിനൊക്കെ.
തോണി ഒക്കെ കേറി
ആ അതന്നെ തോണിക്കെ കേറിട്ട് അങ്ങനത്തെ ഇതിന് പോണം. അയിലൊന്നും കേറാതെ നിന്നാല് വല്യൊരു വൈബ് ണ്ടാവൂല്ല.
ചളിപ്പിളിൽ നോക്കും വേണ്ട. പണ്ട് കോളേജിന്നൊക്കെ പോയിന്നത് ആ ചളിപിളിള്ള ടൈമിലെനി.
കോളേജ് ന്നൊക്കെല്ലേ ഞങ്ങൾ ഇതേപോലെ പോവണ്ടയിന്നു ഞാൻ രണ്ട് മൂന്നാൽ. പ്രാവശ്യം പോയത് ഉച്ച നേരത്താ ആ വെയിലുള്ള ടൈമില് . വെയിലുള്ള ടൈമിൽ അവിടെ തല കറങ്ങി വീഴും ആയതിനും മാത്രം ചൂടായിരിക്കും അവിടൊക്കെ ണ്ടാവ.
ഫ്രണ്ടിന്റെ ഒരു സേവ് ദി ഡേറ്റിന് പഷേ അന്ന് ചൂട് ഫസ്റ്റ്ക്ക.
ആ ആ ആ അതാണ് ജൂണ് ഫസ്റ്റിലൊന്ന് നമുക്ക് മഴ ന്നെ ആ ടൈമിലൊക്കെ മോ ഫുൾ ചൂടേനി ആ ചൂടത്ത് പോയാല് വെറുപ്പ് വരും ആ സ്ഥലത്തോട് കാരണം ആ വെയിൽ അങ്ങനണ്ട് മുഖത്ത് എന്നിട്ട് പിന്നെ ആഹ് തലവേദന മൈഗ്രെനൊക്കെ ഉള്ളോലാണെങ്കി തലവേദനയായി നിക്കണ്ടി ഭയങ്കര ആ മേ അതൊക്കെ ണ്ടെങ്കിൽ കുടുങ്ങിയത് ന്നെ. കാരണം ഞാന് ഹോസ്റ്റലിൽ പഠിച്ച ടൈമിൽ ഇന്റെ കൂടെ കുറച്ച് ഒരു ഓൾക്ക് ഇതേപോലെ ലൈറ്റ് പറ്റൂല ഓവർ സൗണ്ട് പറ്റൂല. ആ എടക്ക് ആണ്ട് വന്ന അതിന് പ്രത്യേകിച്ച് ഒരു മരുന്ന് ല്ല്യാല്ലോ മ്മക്ക്. ആ മൈഗ്രെനൊക്കെ വന്നാല് നമ്മള് കുടുങ്ങും.
ക്ക് എടക്കെടക്ക് തലവേദനേക്കാരം എന്തുണ്ടായാലും.
ആ തലവേദനായാലേ ആ അതാണ്. നമ്മൾ ആണ്ട് കുടുങ്ങും ആ ഒരു തലവേദന ണ്ടായാ അതായത് ഇത് അങ്ങനെ ഫുള്ളായിട്ട് മാറാനുള്ള ഒരു മരുന്ന് ഈ മൈഗ്രെൻ ന്
ന്റെ എളാമണ്ട് എളാമ ക്ക് എടക്കേടക്ക് വരും അതുപോല ന്റെ
അത് ഭയങ്കര അതാണ് ന്റൊരു ഫ്രണ്ടിനുണ്ട നമുക്ക് കാണുമ്പം തന്നെ സങ്കടം വരും കാരണം എപ്പോഴും ഓര് ഇത്. അതായത് ഒന്ന് പൊറത്ത്ക്ക് ഇറങ്ങിയാല് ഒന്ന് വെയില് കൊണ്ടാല് ഒക്കെ
ഭയങ്കര ഇതല്ലേ അപ്പൊ അത് ഓർക്
ആ ആ അതാണ് അപ്പൊ അങ്ങനൊക്കെ ണ്ടായാലും നമുക്ക് അണ്ട് ഫുള്ളായിട്ട് ആണ്ട് എൻജോയ് ചെയ്യാനോ ഒന്നിനും കഴിയൂല അപ്പോത്തിനും ഇതാണ്ട് വരും നമുക്ക്.
ആ
ഉം പിന്നെന്തൊക്കെ അപ്പൊ കല്യാണത്തിന് എങ്ങനെ പോവാ ആ ന്താ വണ്ടി എന്തേലും ണ്ടോ അല്ലെങ്കിൽ ബസ്സിനോ
ആ വണ്ടി ഈ കാലത്ത് നല്ലോ ശ്രദ്ധിക്കണം കാരണം വഴുതി വീഴും. അതിന് മാത്രം വഴുക്കലാണല്ലോട്
ഇന്റെ ടയറും പ്രശ്ന
ആഹ് ടായർ ഒക്കെ നന്ന കിട്ടോ ടയറോന്നും നന്നാക്കിയില്ലേല്ലേ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ കിട്ട് അതായത് ഈ മഴക്കാലത്ത് ചെല വണ്ടി സ്പീഡിൽ വരുമ്പോൾ ഓൽക്കും നിയന്ത്രിക്കാൻ കഴിയൂല്ല നമുക്കും നിയന്ത്രിക്കാൻ കഴിയൂല വണ്ടി അപ്പൊ എ ലും സ്ലിപ്പായാലോ വഴുതിയാലോ ഒക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും
ന്നാ പിന്നെ വെച്ചാളിട്ടൊ
ആ ന്നാ ശരി എന്നാ ഓക്കെ.